ഹലോ
ആ പറ ആ കേ ക്കാൻ പറ്റ്ന്ന്ണ്ട് പറയു
ആ കേക്കാൻ പറ്റ്ണ്ട് എനിക്ക് കേക്കാൻ പറ്റ്ണ്ട് ആ നല്ല വിശേഷം
എവിടെയായിരുന്നു കൊറെ ആയല്ലോ കോളൊക്കെ കണ്ട്ട്ട്
ആ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവടെഉമ്മീടെ സ്ത്രീ വന്നേക്കാഅത് കാരണം അവരൊക്കെ ഭയങ്കര ഇതായിരുന്നു
ആ എല്ലാരും ബാടെ കൂടിട്ടുണ്ടാവുംലെ അപ്പം കളിയിലൊക്കെ പെട്ടിട്ട്ണ്ടാവുംലെ ഉം അവിടെ മഴയൊക്കെ ണ്ടാ
ഏ
മഴ ഉണ്ടോയ്ക്കാ
ഏ മഴയൊന്നുല്ല ഇവടെ ഭയങ്കര വെയിലാണ് ഒട്ടും മഴയില്ലാട്ടാ അവിടെ മഴയ്ണ്ടാ
ഇവിടെ മൂന്നാല് ദിവസായിട്ട് വെയിലെന്നായിരുന്നു ഇ ഇന്ന്ങ്ങനെ മഴടെ സാധ്യതൊക്കെണ്ട്
ആ ആ ആ
കൂടുതലൊന്നുല്ല ചെറുതായിട്ട് ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മഴയായി യിരുന്നു
ആ ആ ആ പിന്നെ നാളെ സ്കൂള് തൊർക്കൂലേ
ഓ ഇവിടൊക്കെ തുറക്കും എല്ലാ ഒരു ക്കങ്ങളുമായി മഴ വരും നി മഴണ്ടാവുമ്പോ സ്കൂള് തുറക്ക ഒരുക്കലും ഒക്കെ എങ്ങനെക്കാരന്നറിയില്ല
ആ ആ ആ വെക്കേഷനൊക്കെ എവിടെലും പോയാരുന്നാ
ആ ഞങ്ങള് പല സ്ഥലങ്ങളിലൊക്കെ പോയി
ആ ആ
ഫാമിലി ആയിട്ടും കൂട്ടുകാരൊക്കെ ഒരുമിച്ചൊക്കെ ആയിട്ട് അങ്ങനെ രണ്ടു ദിവസത്തെ ട്രിപ്പായിട്ട് അങ്ങനെ പോയി
അത് എവിടെയ പോയേ
മൂന്നാറ് പോയി വയനാട് പോയി
ആ അപ്പൊ എങ്ങനെ അവിടെ വയനാടൊക്കെ ആ
ആ നല്ല പ്ലേസാണ് കാണാനൊക്കെ നല്ല പച്ചപ്പും കുന്നും ഇതൊക്കെ ആയിട്ട് കാണാനൊക്കെ നല്ലതാ തേയില തോട്ടത്തിന്ന് ഫോട്ടോക്കെ ഇടുത്ത് അതുപോലെ തേയിലൊക്കെ കൊറച്ച് വാങ്ങി പോന്ന് അങ്ങനെ അതില ഇങ്ങനെ പോ മ്പള് ഹണിണ്ടാര്ന്നു തേനൊക്കെ ഇങ്ങനെ അതൊക്കെ വാങ്ങി ചോളോനൊക്കെ നല്ല വെല കൊറഞ്ഞ് കിട്ടി അതൊക്കെ ഞങ്ങള് വാങ്ങി
ആ വയങ്കര തണു
മൂന്നാറില മൂന്നാല് തണുപ്പുണ്ടാരുന്നു. നമ്മളിമ്പിടെ ഭയങ്കര ചൂടാരെന്നു അവിടെ പോയപ് ചെറിയ തണുപ്പൊക്കെ ശക്തിള്ള തണുപ്പൊന്നുമല്ല ചെറിയ തണുപ്പൊക്കെ ഉണ്ടാർ ന്നവിടെയാണ് നങ്ങൾ നിന്നത്.
ആ പെട്ടതെക്കെ ണ്ടാരിന്നോ?
ആ
വാങ്ച്ചതാ?
ആഹാ
ഇവിടെ പൂവാൻ വേണ്ടി മാത്രം
അല്ല നമ്മള് പൊതുവെയാത് ത്രക്കങ്ങനെ യൂസെയ്യുന്നതാണ്.
ഇങ്ങെനെ വെക്കേഷന്കള് വരുവരുമ്പോള് എല്ലാരും ങ്ങളും കൂടുമ്പളൊക്കെ ഞങ്ങളിൻങ്ങനെ യാത്ര പോകാറുണ്ട്. വൺണ്ടേ ട്രിപ്പാണധികം പോകാറ്.
ആഹ ആ ഞങ്ങളെങ്ങെനെ യാത്ര പോവലു കുറവാ.
ഉം
ഞങ്ങളും വൺണ്ടെക്കെ കൂടുതലും പോവാറുള്ളൂ.
ഉം ഉം ണ്ട് കുട്ടിലൊരുമിച്ച് കൂടുബ നം ക്ക്‌ങ്ങനെ പോവല്ലേ സന്തോഷത്തിന് ന്ന് പറഞ് ങ്ങനെ പോണതാണ്
ആഹ് ആഹ് ആഹ് ഹാ
ത്തനി തനിച്ചെങ്ങോടും പോവേലില്ല ആരെലും കൂടുമ്പള് മാത്രെ പോകാറുള്ളൂ. അപ്പെഴേള്ളു ഒരെസം എല്ലാരും ചിരിയും തമാശക്കെയായിട്ടങ്ങനെ. പോകാനെ
ആ ആ കേക്കൺല്ല്യെ?
ആഹ് കേൾക്കാൻമ്പറ്റുന്നുണ്ട്.
അ ആ ഞാൻ നേർത്തെ കേക്ക മ് പിന്നെ വെറെന്താ?
എന്തെക്കെയാന്നിട്ട് കൃഷിളക്കെണ്ടാക്കി കിട്ടേണ്ട് പറെൻഞ്ഞിരുന്നല്ലോ കായൊക്കെ
ആ ച ചായൊക് കുടിച്ചിന്‌
മ്മ്
ആ എന്തെയ്നു ചായക് കടിയവടെ?
ഇവിടന്നക്കെ ദോശേമ് ചട്നിയാരുന്നു.
ആ ആ ഞക്കിന്നിവിടെ ഗോതമ്പിന്റെ അപ്പോണ്ടാക്കി.
ഞ്ചി ഇട്ടിരു അപ്പോ അതിന്റെ ബാക്കിണ്ടരുന്നു അപ്പൊ അതിങ്ങെ മോൾക്ക് കയ്യിലിട്ട്ടു കൊടു ത്തോണ്ടിരികയ്‌ര്ന്നു
ആഹ് അഹ് അപ്പൊ അ മോള് ആ ആ ആ അപ്പൊ മൈലാഞ്ചിട അറിയോ
ചെറുതായിട്ടൊക്കെ നമ്മള് ഫോണില് നമ്മള് സിമ്പിളയിട്ടുള്ള ത്ത്ങ്ങനെ തെര്ഞ്ഞെട്ത്തിട്ട് അത് നോക്കിട്ട് അങ്ങനെ വരച്ച ചട അല്ലാതെ മോഡലും ആ കൈന്ന് യ്യി ടാർ അങ്ങനെത്തതൊന്നും അറിയില്ല. ഇപ്പൊ ഇല്ലാതു ഓൺലൈല് പഠിച്ചെടുക്കാള്ള സൗകര്യം ഉണ്ടല്ലോ പഠിക്കണം എന്നൊക്കെ ആഗ്രഹണ്ട് ഇപ്പൊ വെക്കേഷൻ കഴിയട്ടെ ച്ചിട്ട് നിന്നു. ഉം
ആഹ അപ്പൊ മൈലാഞ്ചി
ഉം നിനക്ക് ഏത് ആക്ടിവിറ്റി യാ ഇഷ്ടം
എ
ഏതാ ആക്ടിവിറ്റിയിലാ ഇഷ്ടം ചോയ്ക്യ
ആഹ് വേ ഹ് അങ്ങനെ അങ്ങനെഒന്നുല്ല എല്ലാം ചെയ്യും അത്രന്നെ ന്നെ അല്ലാണ്ട് ങ്ങനെ ഇഷ്ടം അങ്ങനെയൊന്നുല്ല ഏയ്‌ ഏയ്‌ പാ ത്തൊന്നും എനിക്കിഷ്ടല്ല.
ആ
പിന്നെന്താ?
ഞാൻ
ഏ
ഡാൻസ് കളിക്കുവാ.
ഏ തണുപ്പായിരുന്നല്ലേ? മൂന്നാറോ മൂന്നാറ്
മൂന്നാ ഇണ്ടാർന്നത് വയനാട് നമ്മളെന്നെ തണുപ്പ് ചൂടുല്ല തണുപ്പില്ലാത്ത കാലാവസ്ഥയായിരുന്നു വയനാട്. മൂന്നാറില് കൊറച്ച് തണുപ്പുണ്ടാർന്ന്. അവിടെ ഞങ്ങൾ രണ്ടീസം നിന്നത്.
ആ അപ്പ അടിപൊളിയായിരുന്നു.
ആ വെക്കേഷനൊക്കെ അടിപൊളിയാക്കി
ആ
പെരുന്നാള് കഴിഞ്ഞ് പെരുന്നാളിന് പിന്നെ ട്രിപ്പ് ഒന്നും പോയില്ല അവിടെ പോയതെല്ലെ ചാട്ട് എപ്പോഴും അടുപ്പിച്ച് പോകുമ്പോൾ അത് രസം ഇണ്ടാവില്ലേ ഇടക്ക ഇങ് ഗ്യാപ്പിട്ട് പോകുമ്പ യല്ലേ രസണ്ടാവുള്ളൂ
ആ ആ
പെരുന്നാളായിട്ട് വിരുന്ന് പോയി ബന്ധുക്കളെ വീട്ടിലൊക്കെ വന്ന് ചുറ്റി പോന്ന് എല്ലാരോടും ഈദാശംസകളൊക്കെ പറഞ്ഞ് ഇങ്ങട്ട് പോന്ന്
അപ്പൊ ഏ മ് പിന്നെ എങ്ങനെ പോയപ്പ ഈ ടൂറ് ആഹ്
ഞങ്ങളൊരു ട്രാവല് വിളി വാടകക്ക് ആ
ആ ട്രാവലറിലൊക്കെ ആ ഇപ്പ എപ്പം ട്രാവലറിലാണോ പോവാറ്
ആഹ എല്ലാരും കൂടെ കൂടുമ്പോ പിന്നെ ട്രാവല് വിളിക്കും അല്ലേ പിന്നെ സ്വന്തം എല്ലാരും ഓരോ വണ്ടി എടുക്കണ്ടേ വിചാരിച്ച് അപ്പൊ കുട്ടികൾക്കൊക്കെ കളിക്കാനും പിന്നെ ട്രാവല് ആകുമ്പോഴല്ല ഒരുമിച്ച് പോകുമ്പോ ഒരു ഇത് കിട്ടുള്ളൂ അപ്പൊ അതിന് നമ്മള് വണ്ടി വാടകയ് ട്ട് പോ ഉം റ്റേ നമ്മള് സെപ്പറേറ്റ് വണ്ടി എടുത്ത് പോകുമ്പോൾ നമ്മള ആ ഫാമിലി മാ അത്ര നമ്മളാ പറഞ്ഞോണ്ടരിക്കണെന്ന്. മറ്റേത് പരസ്പരം സംസാരം കളിയും ചീരിയും തമാശക്ക ആയിട്ട് പോകുമ്പോൾ ഒരു വണ്ടിൽ എല്ലാരും ഒരുമിച്ച് പോകുമ്പോ
എടാ ചാക്കിയൊക്കെ ഇണ്ടാ
ഉം
ആ ഞങ്ങളവിടൊക്കെ നേരത്തെ തന്നെ ചക്കയും ഇതെക്കെണ്ടാവു ന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പഴുത്തു ചാടാൻ തുടങ്ങി
ആഹ്
ഞങ്ങളവിടൊക്കെ ആഹ് കൊരങ്ങന്മാർ വരും എന്നിട്ട് അവര് കാലത്തെ വന്നിട്ട് ചക്കീന്തൊക്കെങ്ങനെ പറിച്ചുവിടും
ന കിളികളാണ് കിളികളെ കൊണ്ട് ഭയങ്കര വ
ഉം ഇവരെ കൊണ്ടാ ഞങ്ങക്ക്ള്ള ശല്യം പച്ചക്കറിയൊക്കെ വീട്ടാവശ്യത്തിന് ണ്ടാ ക്കും പക്ഷേ അത് നമ്മള് നോക്കി നിക്കണില്ലെങ്കി ല് നമ്മളെ കണ്ണൊക്കെ തെറ്റിയാൽ അവരത് പറിച്ചൊണ്ടോകും
ഹലോ
ആ കേൾക്കാൻ പറ്റുന്നില്ലേ ആ കേൾക്കുന്നുണ്ടല്ലോ
കേക്ക്ന്ന്ള്ളത്
ഉം ആഹ് കേൾക്കാം
ആ ആ ഞാൻ കേ ഒന്നും ശബ്ദം കേൾക്കണ്ടായിരുന്നില്ല
ആ ചെലപ്പോ അത് റേഞ്ചിന്റെ ഇഷ്യൂസ് വന്ന കാരണം ബ്രേക്ക് ആയതേകാരം
ആ ആഹ് ഇപ്പൊ ക്കെക്ണ്ട്
ആ
ഉം വിരുന്ന്
ആരൊക്കെ എന്നിട്ട് വീട്ടിലുള്ളെ ആ വിരുന്നൊക്കെ കഴിഞ് സ്വന്തം വീട്ടിലേക്ക് പോന്ന്.
ആ ആ
സ്കൂള് തുറക്കല്ലേ അപ്പ പിന്നെ അന്നേര ഈ സ് ഇപ്പം വരാൻ പറ്റില്ലല്ലോ അത് കാരണം നേരത്തെ കാലത്തിനെ പോന്ന്
ആ ആ ആ ആ ആ ഞങ്ങള് ഏപ്രില് ഒക്കെ വിരുന്ന് പോയാരുന്നു അ പിന്നെടാ ഇപ്പൊ ഈ ഒരു സ്കൂൾ തൊർക്കണേക്കാളും രണ്ടു ദിവസം മുമ്പ് പിന്നേം പോയിരുന്നു.
ആ അടുത്ത് തന്നെയാണോ ഉമ്മാന്റെ വീട്? വരുന്ന്
അല്ല കൊറച്ചു ദൂരുണ്ട്.
ഉം ഞങ്ങൾക്ക് ഇതുപോലെ ഒരു മണിക്കൂർത്തെ യാത്ര പോണം.
ആ ആ
വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ?
ഏയ്‌ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ വെള്ളമൊക്കെ നല്ല വെള്ളം
ആഹ് കിണറ് വെള്ള അതോ കുഴൽ എന്താ യൂസ് ചെയ്യാറ്.
ഏഹ്
കിണർ വെള്ളാണോ അതോ കോഴലാണോ?
ആഹ് ആഹ് കിണർ കിണറുവെള്ളവാ. കിണറുവെള്ളം
വേനൽ അപ്പൊ ഒക്കെ നല്ല വെള്ളം ഉണ്ടാവോ.
ഏഹ്
വേനൽക്കൊക്കെ നല്ല വെള്ളം-
ആഹ് ഇണ്ട് ഇണ്ട് വെള്ളം- അത്രയും വലിയ പ്രശ്നമെന്നുമല്ല ഇവിടെ. അതു അവിടെ ഇവിടെ ഉള്ള എല്ലാ വീ - ഇവിടെയുള്ള അങ്ങനെ തന്നെയായി വെള്ളത്തിൽ ഒരു പ്രശ്നമുള്ള ഒരു ഏരിയ അല്ല.
ഉം പുഴവക്കത്ത് പാടവക്കത്ത് ഒക്കെ ആണോ വീട് വരുന്നെ
ആഹ് ആഹ് ഞങ്ങളുടെ വീട്ടീന്ന് കുറച്ചങ്ങ് പോണം പാടത്തേക്ക് കുറച്ചു പോണട്ടോ. അടുത്തല്ല പാടം അടുത്തല്ല. ച്ച് പോണം.
ഉം അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞപ്പോ പാടങ്ങളോ അല്ലെങ്കി പൊഴവക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വെള്ള സാന്നിധ്യം ഇണ്ടാവോ
ആഹ് ആഹ് ആ പാടം കൊറച്ച് കൊറച്ച് ദൂരം ഉണ്ട് ഓ അടുത്തല്ല ഓവർ അടുത്തല്ല. ശരിയെന്നാ പിന്നെ വിളിക്കാം
ആഹ് ആഹ് ആഹ് ആഹ്